ആ ഹലോ
ഹലോ കേക്കാവോ ആ ഓക്കെ ഓക്കെ ഓക്കെ എന്താണ് പരിപാടി എന്താ
എന്താ നല്ല ഇഷ് ശേഷം എന്തൊക്കെയാ അവിട്ത്തെ വിശേഷങ്ങളൊക്കെ
സുഖം സുഖം ആ ഉം ആ സുഖം സുഖം അങ്ങനെ അമ്മീണ്ട് ഇവ്ടെ അച്ചായനന്തോ പൊറത്തു പോയിരിക്കയാണ് ഞാനിങ്ങനെ ഇവിടെ ടി വി അണ്ടോണ്ടി ഇരി ക്ക്യേങ്
ആഹ്
ഉം ടി വിയിലിപ്പം മെയിനായി ക്ക്‌ നമ്മുടെ വി സതീഷിന്റെ ആണോ മുഖ്യമന്ത്രിന്റെ ആണല്ലോ
ആഹ് അതൊക്കെ സംസാരിക്കും ആ വാർത്ത കേട്ടോൊണ്ടിരിക്കല്ലേ വാർത്ത കേട്ടോണ്ടിരിക്ക
പിന്നെ എല്ലാം ല്ലോ അതാൺല്ലോ ആഹ മെയിൻ പ്രധാണ് പിന്നെ ഇപ്പൊ ഇങ്ങനെ രമേശ് ചെന്നിത്തലിം ബി ഡി സതീശ് നായിട് ട്ടുള്ള കൂടിക്കാഴ്ചയാണ് ഇപ്പൊ മെയിൻ
ആ അതെലേ ക് ഞാന് ഒര് ഇത് വാണാം സിനിമ കാണാൻ പോയി വാഴാറ്റു
ഓ ഓക്കെ ആഹ് ഞാൻ കണ്ടിര്ന്നു ഞാ പക്ഷെ തിയേറ്ററിലല്ല നമ്മളെ സത്യം പറ ഉം അതായത് ഉം ങ്ങനെങ്ങനെ അങ്ങനെ റീൽസിലൊക്കെ ഇൻസ്റ്റയിലൊക്കെ റീൽസിലൊക്കെ ഇങ്ങനെ ആഹ് ഫുള്ള് ആ ട്രെൻഡിങ് ആയ സമയത്ത് അപ്പം എല്ലാവരും എന്താ ഇങ്ങനെ പറയുന്നു വേണ്ട് നമുക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടല്ലോ അപ്പൊ അങ്ങനെയ കണ്ടതാണ്
നല്ലൊരു സിനിമല്ലേ
ആഹ് സിനിമ നല്ലതാ പക്ഷെ ന നമ്മങ്ങനെ ആ ഫോണില് പ്രിന്റ് ആയതും കൂടെ ന അങ്ങനെ അങ്ങട്
ആഹ് ക്ലിയർ ഉണ്ടാവില്ല നമ്മള് തിയേറ്ററി പോയി കാണുന്ന ഒരു ഇ ഇത് കിട്ടത്തില്ല
അതെ അതെ അപ്പൊ പിന്നെ എനിക്കങ്ങനെ പോവാനിങ്ങനെ ഞാൻ ഒറ്റക്ക് പോവാറില്ല തിയേറ്ററില് അപ്പ ഉണ്ടെങ്കില് നമ്മള് കാണാറുള്ളൂ അപ്പൊ അവര ആരും ആ സമയത്ത് ഉണ്ടായിരുന്നില്ല പിന്നെ എലക്ഷനും എലക്ഷൻ ഡ്യൂട്ടിയൊക്കെ ആയിരുന്നു. ആ എല വേരുന്ന സമയത്താണല്ലോ അപ്പൊ പിന്നെ തീരെ പോവാൻ മ അപ്പൊ എനിക്ക് ഇങ്ങനെ എലക്ഷൻ എ പിന്നെ എലക്ഷൻ ഡ്യൂട്ടി അങ്ങനെ ഉണ്ടായിരുന്നോ
ആഹ് അങ്ങനല്ലെ
എങ്ങനെ ഉണ്ടായിരുന്നു ഹൈ
ഞാൻ അടി അടിപൊളി ശിനിമ നാന് അങ്ങനെ സിനിമക്കൊന്നും അങ്ങനെ പോ വാറില്ല എനിക്ക് ഇത് ഈ പറഞ്ഞ കണ ഇങ്ങനെയൊക്കെ മെസേജും വാട്സപ്പിലും ഇൻസ്റ്റയിലൊക്കെ ഇതിനെ കുറിച്ച് ഇങ്ങനെ പറയണേ കേട്ടപ്പഴേ മക്കള് പറഞ്ഞ് നമ്മുക്ക് അങ്ങനെ പോവ അല്ലേന്നും പറഞ്ഞേ അങ്ങനെ അപ്പോ ഞാന അങ്ങനെ പോവാ ഞാനില്ല അപ്പോ പിള്ളേര് ഞങ്ങള് പോട്ടെ എന്നാലീന്ന് ചോദിച്ച് അപ്പോ അവരൊറ്റൊക്ക്‌ വിട്ണത് ശെരി അല്ല അപ്പോ പറയും ഞങ്ങള് ഫ്രൻസ് ഒക്കെ അങ്ങനെ ഒറ്റക്ക് പോവാറുണ്ടെ അന്നാ നിങ്ങളങ്ങനെ ഒറ്റ വിടാൻ തീരുമാനിച്ചിട്ടില്ല ഞങ്ങളുടെ കൂടെ നിങ്ങളും പോ അപ് അപ്പ കുഴപ്പമല്ലോ
ഓ ഓക്കെ ഞാൻ ഒറ്റക്ക് പോകറില്ല ന്നെ വീ ട്ടിലിങ്ങനെ ഇതേപോലെയാന്ന് സത്യമ ഇപ്പൊ ആ ഇപ്പൊഴുത്ത ഇരുപതിനാല് വയസ്സാവും അപ്പൊ ഇത് രെയും ഏട്ടൻ ങ്ങനെ ഒറ്റയ്ക്ക് എങ്ങോട്ടും പോയി അത് മ് അതായത് ഞാനിങ്ങ തമിഴ്നാട് ആ ഭാഗത്താണ് പി ജി ഒക്കെ ചെയ്തതും അപ്പൊ ക്ഷെ എന്നാലും ഇങ്ങനെ നമ്മള് അടുത്ത എന്തെലു ഓക്കെ സാനം വാങ്ങാനോ ഒരു രണ്ട് കിലോമീറ്റർ അപ്പറത്ത് പോവുമ്പോ പറയൂ എന്താണ് ഇപ്പ തന്നെ പോണോ വൺ റ്റുള്ളാ ആയിരം ക്വസ്റ്റ്യൻസ് ഇതേപോലെ ഞാന് ഫേസ് ചെയ്യുന്നുണ്ട് ഇപ്പോഴ് വയസ്സായത് കൊണ്ട് കാര്യല്ലാ എനിക്കാരു കുടെ ഇണ്ട് അതെ പക്ഷെ ആ പക്ഷെ തമിഴ്നാട് പോയിട്ട് ട്ടു ഒറ്റക്ക് വരാം പക്ഷെ പക്ഷെ നമ്മുടെ വീട്ടില് അടുത്തൊള്ള പ്രശ് ഡ്യൂട്ടിക്ക് പോവേ അങ്ങനെ വിടില്ല ഞാ ഒന്ന് വണ്ട് ആ ഞ ഒന്ന് വണ്ടിയെട് ത്ത് പോയി പറഞ് താരെങ്കിലും ഉണ്ടോ എന്താണ് എന്തിനാണ് ആയിരം ക്വസ്ത്യൻ അപ്പ പിന്നെ ആണെങ്കിലും പൊതുവേ അങ്ങനെ പിന്നെ അങ്ങനെ പോവാതു ഇല്ല പിന്നെ അങ്ങനെ വിടാറൂല്ല നമുക്ക് അതിന് പിന്നെ ഇപ്പ എന്തെങ്കിലും സാധനം വാങ്ങാ തന്നെ വി വീട്ടിൽ അങ്ങനെ രണ്ട് ഏട്ടന്മാരും അച്ഛൻ ഒക്കെ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് അങ്ങനെ. ആവശ്യം വന്നിട്ടില്ല അമ്മ തീരെ പോയിട്ടില്ല അമ്മ. ഇപ്പൊ പൊറത്ത് വീടിന് പൊറത്തേക്ക് എറങ്ങാന് പറയുമ്പോ എന്താ പറയാ. കൊല്ലുന്ന പോലെയാണ് സത്യയൊന്ന് പറഞ്ഞാൽ ഉം അവര്.
ഞാൻ പിന്നെ ഞാൻ തന്നെയാണ് എന്റെ കാര്യത്തിനൊക്കെ പോവാ. അതില് എന്താ ചെയ്തു അവള് അങ്ങ് പോയി പോയി പിള്ളേരും അവിടെ. ഇപ്പൊ ഈ സ്കൂള് പൂട്ടിയാ ആഹ് അത് വെക്കേഷൻ ആയിരുന്നു ഫസ്റ്റില് ഫസ്റ്റില് അപ്പൊ ഞാൻ ങ്ങള് വിട്ട് ട്ടിലൊന്നിച്ച് എന്റെ വീട്ടി പോയപ്പഴേ ഏ ത്തിമാരും ജ്യേഷ്ഠത്തിമാരും അവരെ മക്കളും അങ്ങനെ പോയി നല്ല രസ പോയി കണ്ടപ്പോഴാണ് നല്ലൊരു പടം കൊറേ ഞാന് ആടുജീവിതാണ് ലാസ്റ്റ് കണ്ട സിനിമ. അതും ഇത് ഈ കണക്കിന് ആ ആ തിയേറ്ററിൽ പോയി ആ തിയേറ്ററിൽ പോയിട്ട്.
ഫോണില് അങ്ങനെ കാണാറില്ലട്ടോ എന്ക്ക് സമയം കിട്ടാറില്ല. അത് തന്നെയാണ്. ക്കറിയാലോയെന്റെ തെരക്ക്?
ഉം ഉം ഉം കേളല്ലേ ഉം ഉം ഉം ഞാൻ ഇത് ലേറ്റസ്റ്റ് ഞാൻ കണ്ടത് ഇതാ. ഇങ്ങനെ ഏട്ടത്തിയമ്മേൻ്റെ അനിയത്തിയോ? എങ്ങനെ നാട്ടിൽ വന്നിട്ടായിരുന്നോ? അവര് കോഴിക്കോടാണ്. അപ് അങ്ങനെ കല്യാണം കഴിഞ്ഞിട്ടങ്ങനെ ആദ്യായിട്ട് വരുവാ. അപ്പോ പിന്നെ നമ്മള് സിനിമയ്ക്ക് പോയപ്പോ ഏതോ മസ്തിഷ്കമരണം എന്ന് പറഞ്ഞിട്ട് ഒരു സിനിമയുണ്ട് രജിഷന്റെ അത് വ അത് വല്യരൊതില്ല. ആഹ് അതെ അതും അപ്പോ അതാണ് ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ കണ്ടത്. പിന്നെ ഞാന് ആഹ് കണ്ടിട്ടില്ല. ഇനി ഇപ്പൊ ഒരു പുതിയ മൂവി വന്നിട്ടുണ്ടല്ലോ അടി മറ്റേ എന്താ പറയാ പേരൊക്കെ മറന്നു. ബേസിലിന്റയും ടോവിനോന്റെയും അതിരടിയോ അതിരടി ആ ഉം അതെ അപ്പോ അത് അത്യാവശ്യം നല്ല സിനിമാന്ന് കേ തുന്നലെക്കെയാ റിലീസ് ചെയ്തു പയിനാലാം തീയതിക്കാ റിലീസ് ആയത്.
അതെ ആ
അത് അത്യാവശ്യം നല്ലതാണ്. പറയുന്ന കേട്ടു. പിന്നെ ഇപ്പ സൂര്യന്റെ കറുപ്പ് പറഞ്ഞട്ടൊരു മൂവിയുണ്ട്. എറങ്ങിട്ടുണ്ട്. അപ്പൊ ഞാനീ അതിരടി കാണണംന്ന് പറഞ്ഞ് ട്ടിരിക്കുന്നൊണ്ട്.
ആ
അപ്പൊ പിന്നെ എന്താ പറയാ അതേപോലെ ആരൂല്ലാത്തും കൊണ്ട് ഒറ്റക്ക് പോവാനൊരു ഇതിലാണ്. ഇനി ഞാൻ എന്റെ ജീവിതത്തിൽ ഒറ്റക്ക് പോയിട്ടില്ല സത്യം പറഞ്ഞാൽ അപ്പൊ വീടൂല്ല അതുവേറെ കാര്യം കേട്ടോ.
ആഹ് കാണാം നമ്മള്
അങ്ങനെ എനിക്ക് അത് കാണണം. എന്ന് വിചാരിക്കുന്നുണ്ട് കമ്മല്. കോമ കണ്ടവരൊക്കെ നല്ല കോമഡി പടം നോക്കിയിട്ട് വരുന്നേ.
ആഹ് ഞാൻ അപ്പോ ഇവര് നമ്മള് വീടോന്നുമില്ല പുള്ളാരേ അവരെ ഇപ്പോ അവൾക്ക് ഇരുപത് വയസായി ഇരുപതല്ല പത്തൊമ്പത് വയസ് പ്ലസ് ക്കാ അപ്പം നമ്മള് പോവണ്ടാന്ന്. പോയ എന്താപ്പ അങ്ങനെ പോയാല് നമ്മളെ വീടിന്റെ തൊട്ടടുത്തായി അധികം ദൂരൊന്നുല്ല കൊറച്ച് പോയാ മതി നടന്ന് പോകാനുള്ളൂ ഞങ്ങള് ടൗണിലാണ് ആ അപ്പൊ പോയാല് എന്താ അവര് അവര് സെറ്റ് ചെയ്യും നമ്മളിപ്പോ ജ്യേഷ്ഠത്തിന്റെ മക്കള് അനിയത്തിന്റെ മക്കള് അവര് നാല് പേരുണ്ട് അങ്ങനെ പോയാല് എന്താ അപ്പം പോകണ്ട അപ്പം എന്താ നാട്ട് അപ്പോ ഞാൻ പറഞ്ഞ് നമ്മുക്ക് അവരെ വിശ്വാസക്കുറവ് ഉണ്ടായിട്ടല്ല ക്ഷെ ഞാന് ന്റെ മനസ്സിൽ എന്താണ് നാട്ടുകാര് എന്ത് പറയും അപ്പ ഇങ്ങള് എന്ത് കൊണ്ട് വിടുന്നില്ല അങ്ങനത്തെ കൊസ്റ്റ്യൻ അങ്ങോട്ട് തിരി രിച്ച് ച്ചോയിക്കാ അപ്പം ഞാൻ മിണ്ടാതിരി എന്തുകൊണ്ട് വിടുന്നില്ലാന്നുള്ള ക്വസ്
അല്ല നിക്ക് എന്റെ ഒരു അഭിപ്രായ ത്തില് പറഞ്ഞാ ഓവറ് നമ്മള് പിള്ളേരെ ഇങ്ങനെ റിസ്ട്രിക്റ്റ് ചെയ്യേണ്ട ആവശ്യല്ലാന്ന് കാരണം അവർക്കൊരു അവർ ഇപ്പൊ ഒക്കെ നമ്മൾ പ്ലസ്ടു പഠിക്കുന്ന പ്രായക്കൊയാണെങ്കില് നമുക്ക് കൊറച്ച് ശ്രദ്ധിച്ചേ പറ്റോ ഇത് ഓക്കെ പക്ഷെ ഈ ഇരുപത്ത് ന്നാല് ഇരുവത്തഞ്ച് വയസ്സായിട്ടും അതെ ഇപ്പ എന്റെ വീട്ടിലും ഇതേപോലെ തന്നെയാണ് ത്യം പർഞാ. അപ്പൊ അപ്പ എനിക്കും തോന്നി എ ക്ക് തോന്നിയിട്ട്ണ്ടോ പക്ഷെ ഇങ്ങനെ ആയിട്ട് കാര്യവില്ല സ ത്യവാ. കാരണം അവര്ക്ക് അവര് ക്കൊരു അവർക്ക് ഈ പായൊക്കെ തന്നെയല്ലേ ടെന്റൊക്കെ യുള്ള അതായത് ഇപ്പൊ എന്റെ അമ്മേന്റെ ആ ഒരു ഏജില് പോവ്മ്പോ അവർക്ക് നമ്മുക്ക് ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും ക്ഷെ ഇപ്പഴല്ലേ കുറച്ചും കൂടി നമുക്ക് ഫ്രീ ആയിട്ട് എങ്ങോട്ടങ്കിലും പോവാനോ അല്ലങ്ങ്യാ ചെയ്യാം പറ്റോ അപ്പൊ എന്റെ ഒരു അഭിപ്രായത്തി
ഉം അല്ലെ പിന്നെ അത് നിങ്ങൾ ആളുകൾ എന്ത് പറയും എന്നുള്ള തോന്നല് ആ.... തെ അ പക്ഷെ അവ ആളുകൾ എന്ത് പറയും എന്ന് ആ ആ അതെ
ന്ന് മാറ്റിവെക്കേണ്ടതാണ് കാരണം എ ഈ ഒരു കാലഘട്ടത്തിൽ അതൊക്കെ സത്യ അതൊക്കെ പോയിട്ടോ
ആണ് അന്ന് ഞാനും എന്താ പറയാലേ ആ ക്യാ എന്താണ് എനിക്കും അതുതന്നെയാ നമ്മ ഈ മക്ക ആളുകളെന്ത് പറയ ആ കുട്ടികൾ ഒറ്റക്ക് വിട്ടു അവരെന്ത് ആ ഒരു തോട്ടാണ് എനിക്കും അപ്പോൾ അവർ പറയാം ആളുകളെ കണ്ടിട്ടല്ലേ നമ്മൾ ജീവിക്കുന്നത് നിങ്ങൾക്ക് നമ്മുക്ക് നമ്മൾ
ഇപ്പോം എന്താ പറയാ അവര്ല്ലല്ലോ നമുക്ക് ചെലവി ന്ന അ നമുക്ക് നമ്മക്ക് നമ്മള് അധ്വാൻച്ചുണ്ടായൽ നമ ക്ക് ഇ ണ്ടായി ള്ളൂ പിന്നെ ഇപ്പതുള്ള ചെറിയ കുട്ടിക
ഉം
പോവരുത് പറഞ്ഞാൽ അവര് വൈന്ന് ചോദിക്കും കാരണം എന്തുകൊണ്ട് പ നല്ല നമ്മള് നമ്മളങ്ങനെ ആൾക്ക ആക്കാര് പറയുന്ന അതൊ റീസണല്ലന്ന് അവര് പറയുന്നു തിരിച്ചു ഇപ്പോഴത്തെ ജനറേഷനൽ ഞാനെടുത്തോണ്ട് ന്നങ്ങനെ സൈഡാണെങ്കിൽ ഒത്തിരി സഹിക്കുന്ന തള്ള അതൊരു കണക്കിന് നല്ലതാ തോണ് ഇന്നു ചീത്തയാണ്
ഉം അശരിയാ
ഒന്ന് താങ്ങാന് ആഹ് എന്താ പറയാ അങ്ങനെ ഓവർ റെസ്റ്റിക്സ് വ്യ എന്ത്ന്നാന്ന് ഇവിടൊരു
പോന്ന പോല എല്ലാം ചെയ്യും ക്ഷേ തിയ്യേറ്ററിലോക്കൊക്കെ ഒറ്റക്ക് വിടാന്ന് പറയുമ്പഴീ കണ്ക്കൂട്ടലന്നെയാണ് തൊട്ടടുത്താ നമ്മള വീ എൻ്റെ വിടല്ല കല്യണം കഴിച്ചോട് എൻ്റെ സ്വന്തം വീട്ടിൻ്റടുത്താണ് അപ്പോ എനി ക്ക് ആ തിേറ്ററിൽ വച്ച് നമ്മള അയൽവാസികൾ ആരെങ്കിലും കാണും ആ കുട്ടികളെ ഒ മറ്റ വിട്ടു അങ്ങനൊക്കെ ആ ളൾടു മ ള്ളവർ പറയും എന്നുള്ള അത് ആമ പുര അത് നമ്മളെ മനസ്ൽ നമ്മളിങ്ങനെ വിചാരിച്ചാലും എന്ത് അവരെന്ത് കരുതട്ടെ അങ്ങനെ
അപ്പ അങ്ങനെ അങ്ങനെ അങ്ങനെ ആകണ്ട കാര്യല്ലേ ചെയ ാന് എന്താ പറയാ അത് തി അത് പറഞ് ചേച്ചിയെ പറഞ്ഞിട്ട് കാര്യല്ല കാരണം നമ്മൾ ആ ഒരു ചുറ്റുവാട്ടിൽ വളർന്നതാണോ അപ്പ പിന്നെ ചേചിനെ ഒതിക്കലും ഇപ്പൊ ഇ ഇത്രയും കൊല്ലമായിട്ട് ശീലിച്ച ഒരു ഇത് കൊണ്ട് നമുകൊതു ഒരു ദിവസം കൊണ്ടതൊന്ന് മാറ്റ റ്റാൻ പറ്റില്ല അത് വേറെ ക ചേച്ചീനെ കു നിക്കറിയില്ല പക്ഷെ എന്നാലും
ഉം മാറ്റ മാറ്റേണ്ടതാണ് ആഹ്
ഓവറിങ്ങനെ പിള്ളേരൊക്കെ കുറച്ച് അവര്ക്ക് അവരുടേതായ ഒ പ്രായില്ല അല്ലെങ്ക ഇപ് അല്ലെങ്കിൽ നമുക്ക് ഭാവിയില്
ഉം ഉം ആ അവര് തെറ്റൊന്നും ചെയ്യില്ല നമ്മക്ക്റിയാല്ലോ നമ്മളെ മക്കളെ ആ അതാണ്
ഓവറിപ്പോ ചേച്ചിനെയല്ല ഞാൻ പൊതുവേ പറയുന്നതാ ഇപ്പൊ ഓവറായിട്ട് കുട്ടികളൾ അങ്ങനെ തെറ്റ് ചെയ്യുമ്പോ അവർക്ക് അവരുടേതായി എ ച്ചിന് മറ്റ് പ്പെടാണ് കാരണം അവർക്കൊരു പ്രശ്നം വരും ഒരു പ്രായത്തില് അച്ഛനമ്മയും ആ അവരും പ്രായത്തിൽ അഛനമ്മമാരുണ്ടകും പക്ഷെ ഈ ജീവിതാലും മൊത് അവരുണ്ടാവില്ലല്ലോ അപ്പൊ ആ അപ്പൊരു ഇപ്പ എന്തെങ്കിലും പ്രസന്ധി വന്നോ എന്ന് പറഞ്ഞ സ സത്യം പറഞ്ഞാൽ അവർക്ക് ഒരു അഭിപ്രായം എടുക്കാൻ പറ്റാതെ ആയിരിക്കും അപ്പ അതിനന്നെ കാട്ടിലും മുന്നേ കൊർച്ച് കൊർച്ച്‌ നല്ലതേതാ ചീ ത്ത ഏതാന്ന് ഫസ്റ്റ് അപ്പോഴേ മനസ്സിലാക്കിപ്പിക്ക് എന്നിട്ട് അവിടേതായ ഇഷ്ട്ട ത്തിനും നമ്മടായ നമ്മൾ നമ്മുടേതായ ഇഷ്ടത്തില് ഓക്കെടാ പറ എനിക്ക് എനിക്ക്ങ്ങനെയാണ് തോന്നിയിരിക്കുന്നത് ഞാൻ എനിക്ക് ഇപ്പോൾ ഒണ്ട്ക്ക എന്താള് ക്കരുത് വിചാരിക്കുക എന്നുള്ളത് ഉണ്ട്
ആ അതെ
പ്പോഴുണ്ടോ പക്ഷേ
ഉം
ഒരു ഒരു പരിധി വരെ ഞാൻപ്പത് മാറ്റി വെച്ചിട്ടുണ്ട് കാരണം അങ്ങനെ വിചാരിച്ചിട്ട് ത്തൊരു കാര്യോല്ല
ഉം ഉം ഞാന് കുറേക്കെ അങ്ങനത്തെ വേറെള്ള കാര്യങ്ങളൊക്കെ ഞാൻ അങ്ങനെ കരുതല് ആ നമ്മളെ അവരെല്ലല്ലോ നമുക്ക് ചെലവിനേര്
അതെ ആ എന്റമ്മ എന്റെ അമ്മ ഇങ്ങനെ പറയാറുണ്ട് അപ്പൊ ഞാനും തന്നെ പറയുന്ന അവെല്ല ചെറിയ പറയാത് അപ്പമ്മ ഒന്നും മിണ്ടില്ല ഇതല്ല നൊക്കെ പറ ചെലപ്പോ ഉണ്ട് അങ്ങനെ പറഞ്ഞി ക്കഅങ്ങനെ കാണില്ല ഉം അതെ അത് പിള്ളേര് സിനിമക്ക്